ഹലോ ഹലോ കേക്ക്ന്നോ?
ഹലോ
ഹലോ കേക്കുന്ന ഹലോ. അയ്യോ ഞാൻ കേക്കുന്നൊണ്ടാരുന്നു ഹലോ.
ആ കേൾക്കാമോ?
കേക്കുന്നാ ഇപ്പൊ കേക്കുന്നോ ഞാൻ പറന്ന കേക്കുന്നോ? ആഹ് എന്താണ്ട്?
ആഹ് സുഖായിരിക്കുന്നു.
സുഖായിരിക്കുന്നു. ആഹ് ഫുഡോക്കെ കഴിചോ?
ആഹ് കഴിച്ചു
ആഹ് എന്തോക്കേര്ന്ന് കറികള് ആഹ് ഇവിടാടുത്തമ്പലത്തില് ആ മഹാവിഷ്ണുന്റെ അമ്പലോണ് അമ്പൽആഹ് ആഹ്
അപ്പാവിടെന്ന് തിരുവോണം ഊട്ട്ന്ന് പറയും
ഓഹ് ഇപ്പഴൊണ്ടോങ്ങനെ
ആഹ് ഉണ്ട്
ആഹ് ആഹ് ന്നിട്ട് അതെന്തുവാ
അപ്പവിടെ പോയി ഭക്ഷണം കഴിച്ചു
ആഹ് ആഹ് അമ്പലത്തില കഴിക്കാൻ നല്ല
അന്നദാനൊണ്ട്
ആഹ് ആഹ് അന്നദാനോണ്ട് ആഹ് ആഹ് ആഹ് ആഹ് നല്ലയല്ലേ ആഹ് എല്ലാരും പോയി നിങ്ങളെല്ലാരും പോ എല്ലാ ആണാ
ആഹ്
വീട്ടീന്ന് എല്ലാവരും പോവോ
അങ്ങനെയല്ല ആഹ് അവട
ആഹ് അവട അമ്പലത്തിന്റെ സെക്രട്ടറി ആണ് എല്ലാം ഓഹ് ആഹ് ആഹ് ആഹ് അപ്പ അവടത്ത കാര്യങ്ങള് നോക്കാനായിട്ട് ഓഹ് ആഹ് ആഹ് ആഹ് അതെ എന്നും എന്നും പോവോല്ലേ ഹസ്ബന്റ്
ആഹ്എന്നും പോകും
ആഹ് ആഹ് ആഹ് എല്ലാ മാസോം ഉണ്ടല്ലേ ആഹ് എല്ലാ മാസോം ആഹ് ആഹ് ആഹ് അത് ഏത് പിന്നെ ഏഹ് പിന്നെ ഇത് ഏഹ് ഏത് പിന്ന മഹാവിഷ്ണു അല്ലേ
ഉം
അതൊന്ന് ഞങ്ങടെ ഇവിടെക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരമ്പലം പക്ഷേ അവിട ഇങ്ങനൊന്നും ഉള്ള ഇല്ല
പിന്ന ഓണത്തിനാണെങ്കിലും സദ്യ ഉണ്ടാവു ഇവട
അതല്ലേ ആഹ് ആഹ്
ഉം
ഇവടങ്ങനൊന്നു ഇല്ല
ഉം ഇവിട അത്യാവശ്യം പരിപാടികളൊള്ളതാ
അതല്ലേ ആഹ് ആഹ്
പിന്ന ഏപ്രിലിൽ ആവുമ്പേക്കും ദശാവതാരം ഉണ്ടാവും
ആഹ് ആഹ് ആഹ് അമ്പലത്തില് ആഹ് ആഹ് ആഹ് വേറെ ഇ രാത്രി പരിപാടി അങ്ങനേക്കെ ഇണ്ടോ
രാത്രി അങ്ങന പരിപാടിയില്ല
ആഹ് ആഹ് ആഹ്
ആഹ് എല്ലാ വ്യാഴാഴ്ചേം വൈകീട്ട് സാമൂഹ ആരാധനേണ്ട്
ഓഹ് ഓഹ് എല്ലാം വ്യാഴാഴ്ചേല്ലേ
ആഹ്
ആഹ് ആഹ് അതിലെ പോവാറുണ്ടോ
പോകാൻ പറ്റ്
ആണാ ആഹ് അതെന്താ അതിന് പൂജ വല്ലോം ഉണ്ടോ അത
ആഹ് അങ്ങനെ പ്രത്യേകിച്ച് പൂജല്ലേ വ്യാഴാഴ്ച പ്രത്യേക ദിവസള്ളോ
ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങടെ ഇവിടെക്കെ ഇങ്ങനെയൊക്കെ ഇച്ചരി പൂജകള അങ്ങനെയൊക്കെയുണ്ട് ദേവി അമ്പലത്തിലൊക്കെ അങ്ങനെയൊക്കെയുള്ള പൂജകളൊക്കെ ആഹ് സർവേശ്വരി പൂജ അങ്ങനെ പിന്നെ ശിവൻ ശിവനടുണ്ട് അവിടെ സമൂഹ നീരഞ്ജനവും മുദ് ന്റെ ഹോമൊക്കെയുണ്ട് ഉം ഞങ്ങക്ക് ഇവിടെ വ്യാഴാഴ്ച തന്നെ പ്രത്യേകത ആഹ് ആഹ് ആഹ് ആഹ്
രാവിലെ തൃക്കൈ വെണ്ണ ഉണ്ട്
അത് എത്ര മണിക്ക
അത് രാവിലെ ആറ് മണിയോടെങ്ങൊക്കെ ചെയ്യാം
ആഹ് ഉണ്ട് ഉണ്ട് ആഹ് ആഹ് അങ്ങനൊക്കെ നല്ല ആളുണ്ടല്ലേ ചെയ്യാനൊക്കെ
ഹാത് അത്യാവശ്യം നല്ല തിരക്ക ഒരു ഒമ്പത് മണിയാകുമ്പോക്കക്കെ ത്രിക്കായി വെണ്ണ തീരും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അല്ല ഇവിടൊക്കെ അമ്പലങ്ങളിലൊക്കെ വൈകിട്ട് നമ്മള് പോയി കഴിഞ്ഞ അങ്ങനെ ആളില്ല ഒന്നോ രണ്ടോ പേരൊക്കെ കാണത്തുള്ളൂ പ്പ എല്ലാരും സീരിയലിന്റെ മുന്നിലൊക്കെയാ അമ്പൽത്ത് ആഹ് ഉള്ളു ആഹ് സീരിയലൊക്കെ ആയിപ്പോ എല്ലാർക്കും സന്ധ്യ സമയത്തൊക്കെ ഒരു നാമം പോലും ചെല്ലാറില്ലല്ലോ ഒരു വീട്ടിലുങ്ങ കേവ് ഓരോ വീടുകളൊക്കെ കാണു
ഇവിടെ പിന്നെ ആഹ് സീരിയല് വെക്കില്ല
ഇല്ല ആഹ് ആഹ് ആഹ്
എനികിഷടല്ലാത്തുകൊണ്ട് ഞാൻ വെക്കുയില്ല
ആഹ് ആഹ് ഇവിടെ അമ്മയൊക്കെ ഉണ്ടായിണ്ട് കിക്കാണ് ആഹ് ആഹ് ആഹ്
കുട്ടികളുള്ള കാരണം കൂടുതലും കാർട്ടൂൺ മാത്രമേ വെക്കുള്ളൂ
ആഹ ആഹ ആഹ ആഹ അതല്ലേ ഉം ആഹ് ഇബ് ഇബ് ആഹ് നാള് ചോറൊക്കെ കഴിച്ചു പിന്നെര് ചോറ് ചോറും പിന്നെ മീങ്കറി ചീന വേവിച്ചത് പിന്നെ രസമുണ്ടായി ഉം അവിടെക്കെ ഉണ്ടോ ഈ ചക്കയൊക്കെ ഇണ്ട അവിടെ ആണല്ലേ എവിടെയൊക്കെ തീരാറായി ഇപ്പം മേളും ചക്ക എന്നെ പരുത്ത് വീഴ അടക്കാൻ പറ്റാത്തത് വിൽക്കുവ
ഞങ്ങള് ഇന്നലെകൂടി
ആണോ ആഹ് ഞാൻ പതു തന്നെ നല്ല ഗോതമ്പ് വെച്ചിട്ടാണ് ചക്കട ഉണ്ടാക്കിയത് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ചൂടുവാന്നോ ങ്ങൾ ചെയ്യുന്നെ എപ്പോഴും ആഹ് ആവിയേറ്റു അല്ലേ
ആഹ് ആവിയേറ്റും അതിലരു മൂന്നാലഞ്ചെണ്ണം മാത്രം
ഓഹ് ങ്ങനെ ചുട്ട് ആഹ് ആഹ് ആഹ് ആഹ് ചുട്ട് ഞാനങ്ങനെ ചുട്ടിട്ടില്ല അതിന്ന് ടേസ്റ്റ് തന്നെയാണോ നമ്മള് പുഴുങ്ങിയ എടുക്കുന്നതിന്റെ ട്ടട്ടോ ആഹ്
കുറച്ചുകൂടെ സമയം പിടിക്ക ക്യും ചുട്ടെടുക്കുമ്പോക്കുമ്പ മക്കൾക്ക് അത്ര വലിയ ഇഷ്ട ട്ടൊന്നുമല്ല
ആവല്യു ഇവാടായതുപോലെ
ഉം
ഉം
അവർക്ക് വേറെ വല്ല നൂഡിൽസോ അങ്ങനത്തെ ഭക്ഷണൊക്കെ ഒക്കെ ഇഷ്ടള്ളൂ.
ഇഷ്ടഉള്ളു ആഹ് ഉം
പിന്നെ പണിയൊക്കെ കഴിഞ്ഞോ?
പിന്നെ ആഹ് കൊറച്ച് കഴിഞ്ഞ് ഇഞ്ഞ് കൊർച്ചൂടെക്കെ ണ്ട്. ഉം ഉം
ഉം എനിക്ക് ഇനി വൈകീട്ട് ചായപലഹാരം എന്തെലും ണ്ടാക്കാണം.
ആഹ് നീ എന്തുണ്ടാക്കുന്നെ?
ഇന്ന്പ്പ കായ ഇരിപ്പുണ്ട് അപ്പ കായബജി ഇണ്ടാക്കാന്ന് വിചാരിക്കുന്നു.
ആഹ് ആഹ് കായ ഇതാ ഈ എത്തക്ക്യാപ്പാണോ?
ഏത്തക്കപ്പ അല്ല അല്ലാതെ കായ പച്ച കായല്ലേ.
ആഹ് അത് വച്ചെന്താ യ്യുന്നേ? അപ്പോ ഞാന് ണ്ടാക്കിട്ടില്ല. അപ്പ എങ്ങനെ ണ്ടാക്കുന്നേ?
നമ്മള് കടേന്നൊക്കെ വാങ്ങിക്ക്ണ പോലെ തന്നെ ആഹ് ചെറുതായിട്ട് ഒന്ന് ആഹ് വേരലിന്റെ വലിപ്പത്തിൽ അത്യാവശ്യം മുറിച്ചെടുത്തിട്ട് കടലമാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കില്ലേ.
ഓഹ് കടല മാവിനകത്ത ല്ലേ?
ആഹ്
ആഹ് ആഹ് അവർക്ക് ഇതൊക്കെ ഇഷ്ടാണ് അപ്പ എടക്കിണ്ടാ ആഹ് ഞാനിവിടെ എത്തയ്ക്കാപ്പം പോക്കെണ്ടാക്കും ഇത് ണ്ടാക്കിയിട്ടില്ല.
ആഹ് ഏത്തക്കാപ്പ ഇവടെ എടക്ക ഇണ്ടാക്കാറോ ഒരു ആൾക്കേ ഇഷ്ടള്ളു.
ഓഹോ ഹ് ഹും അവടെ എല്ലട അതന്നെന്നരാ
ആഹ് എന്റെ മോന് അധികം ഇഷ്ടല്ല.
അല്ല ആഹ് ആഹ് ആഹ്
അപ്പ
ആഹ് രണ്ട് സാധനങ്ങൾ ണ്ടാക്കുന്നതിനേക്കാളും അഹ് സരിയ രണ്ട് പേർക്ക് കൂടി ഇഷ്ടള്ള ഒരെണ്ണം ണ്ടാക്കിയതിയല്ലോ? അതെ ആഹ് ആഹ്
ഇല്ലേ പിന്നെ രണ്ടണ്ണം ഇണ്ടാക്കേണ്ടിരും.
ആഹ് അതന്നെ. പിന്നെ? രാത്രിൽ പിന്നെ ഞാനിവിടെ എടക്ക് കൊർച്ച് ചക്കാവറ്റലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തീർന്നു. ഉം പിന്നെനി ആഹ് ചക്ക പക്ഷെത് മേളി നിപ്പുണ്ട് നമ്മക്കടത്താനൊന്നും പറ്റത്തില്ല. ഇലവൻ ഗ്രേവിയക്കെ ഉണ്ടായോണ്ടേ ആഹ് അതുകൊണ്ട് പ്പന്നാ അതുകൊണ്ട് നോക്കാനും പോകത്തില്ല വളർത്താനൊന്നും ശ്രമിക്കാറില്ല.
ആഹ് താഴെള്ളത് തി നമ്മടെ ആരോഗ്യല്ലേ നമ്മള് നോക്കണ്ടേ.
ആഹ് അതാ അതിപ്പോണ്ടെല്ലാം പഴുത്തൊക്കെ വീഴുവ. ആഹ് അതുകൊണ്ട് ഇനി പ്പനി എന്തെങ്കിലും ഉണ്ടാക്കണം ഇനി. ഈ എലേടെ അങ്ങനുള്ളേന്നു ണ്ടാക്കിയാ ഇവർക്കൊന്നും അവരൊന്നും കഴിക്കത്തില്ല. തെരളി അങ്ങനെയുള്ളന്നും വേണ്ട എണ്ണ കത്ത് ഉണ്ടാക്കിരുന്നു കൊടുത്താതി.
ആഹ് ഇവടെ അങ്ങനെ തന്നെ. ഇവടത്തെ പിള്ളേർക്കൊക്കെ കൂടുതലും ഈ എണ്ണ പലഹാര ഇഷ്ടം.
ആഹ് അതാ ഇവിട്പ്പൊ തന്നെ ഒരാളെ ഉള്ളു ഒരാളിവിടെ ഇല്ല
എവിടെ ഇപ്പോ
ടെ ഇപ്പോ മൂത്ത ആള് ഇച്ചിരി വല്ല അയാള് ബീഎസ്സി നഴ്സിങ്ങിന് ചെന്നയ്ല ആഹ് അവിടെ ഒരാളെ ഉള്ളു
എളയാള്
എളയാള് എത്രേല പഠിക്ക്ന്നേ അയാള് എട്ടില് വല്യ പിള്ളാര ആഹ് അതാണ് വടക്കെ ഇണ്ടാക്കണം ആഹ് ആഹ് എതർലാ പഠിക്ക്ന്ന എതർല രണ്ടില് രണ്ട് പേരോ രണ്ട് പേരും ഏഹ് ട്വിൻസാ ആഹ് ഓഹ് രണ്ടും ഉം ആൺമക്കളാന്നൊ ഓഹ് അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
വരുമ്പൊ തന്നെ എന്തേലും ഭക്ഷണം കിട്ടീല്ലെങ്കി ഒച്ചപ്പാടൊടങ്ങും
തൊടങ്ങും തൊടങ്ങും അത് ഉണ്ടാക്കി വെക്കണം വരുന്നേനുമുമ്പ്
അതെ
ചോറൊക്കെ കഴിക്കത്തില്ലയൊ ഫുഡ് കൊണ്ടോന്നക്കെ ആഹ് ആഹ്
അവിടെ ടീച്ചർമാര് നോക്കും ആയമാരൊക്ക ഇണ്ടാവും അവിടക്കെ
ആഹ് ആഹ് ആഹ് അപ്പ കഴിക്കണ്ടത്ക്കെ അവര് എടക്ക് നോക്കിത ആഹ് ആഹ് അതേ ആഹ് ആഹ് ആഹ് ആഹ് ഇന്ന ശരി ഇന്ന